ഹലോ കേൾക്കാമോ
മം കേക്കാം സുഖാണോ
ആ സുഖം
ആ ആ എന്ത് ചെയ്യാ
ഞാനിപ്പം ഹൗസ് വൈഫാണേ
ആആ ആ കുഞ്ഞുങ്ങളൊക്കെ ഒണ്ടോ
ആ കുട്ടിയുണ്ട് ഒരു മോനുണ്ട്
അതെയല്ലേ ഞാനിപ്പോ ആ ഡിഗ്രി ഒക്കെ കഴിഞ്ഞ് വീട്ടിലിങ്ങനെ ഇരിക്കുവാ
ഓ ഓ മ്യാരീഡ് അല്ല
അല്ല ഇല്ല മ്യാരീടല്ല
ഓക്കെ ചുമ്മായിരിക്കയാണോ വേറെ കോഴ്സിനൊന്നും പോവുന്നില്ലേ
ആ ഞാൻ ഡേറ്റ എൻട്രി പഠിച്ചായിരുന്നു അതിന്റെ സർട്ടിഫിക്കറ്റ് കിട്ടിയാൽ എനി ക്ക് എവിടെയെങ്കിലും ജോലിക്ക് കേറാൻ പറ്റൂ ആ ആ ആ മോൻ എന്തയ്യാ
മോന് സെവൻത് പഠിക്കാണെ
ആ ആ എങ്ങനെ പഠിക്കാനൊക്കെ എങ്ങനെ
പഠിക്കാനൊക്കെ കൊഴപ്പല്ല ഉഷാറാണ് ഉം അതെ ഞാൻ വർക്ക് ചെയ്താ യ്രുന്നു രണ്ടു വർഷം മുന്നേ എക്കൗണ്ട്സിലായിരുന്നു. പിന്നപ്പോ ത് ഒര് ചെറിയൊരു ബ്രേക്കിലാണ് ഇനിയിപ്പോ വേറെ ഏതെങ്കിലും ജോബ് നോക്കണം
ആ ആ അപ്പൊ പഠിച്ച കോഴ്സൊക്കെ ഏതാ
ഞാൻ ബി. കോം
ബി. കോം ഫിനാൻസാർന്നൊ
അതെ അതെ ബി. കോം ചെയ്തു പിന്നെ ടാലി ചെയ്തു അത് കഴിഞ്ഞൊരു ടാക്സ് പ്രാക്ടീഷണറെ കീഴില് ട്രെയിനിങ് കഴിഞ്ഞു പിന്നെ കേറി
അപ്പൊ അപ്പൊ ഞാനൊരു ഡൗട്ട് ചോയിച്ചോട്ടെ ഞാനും ബി. കോംമാ കഴിഞ്ഞേ അപ്പൊ പക്ഷെ എനിക്ക് ഈ അക്ക് ഈ അക്കൗണ്ടന്റ് ആവാനൊക്കെ എനിക്ക് ഒരു പേടി
അക്കൗണ്ട് ആ ആ പൊതുവെ എല്ലാർക്കും പേടിയുള്ളൊരു മേഖലയാണി ത് എക്കൗൺസ്
ആ ആ അപ്പഴ്ത്തേക്കും അപ്പം അപ്പം എക്സ്പീരിയൻസ് ഒണ്ടല്ലോ അപ്പൊ ഞാൻ ഒരു കാര്യം ചോയിക്കട്ടെ നമ്മളീ പഠിച്ച ഇതൊക്കെ തന്നെയാണോ ഇപ്പൊ ജോലിയില് കേറിയാ അതിലുള്ളത്
പഠിച്ചത് ന്ന് വെച്ചാൽ നമ്മ എക്കൗൺ എക്കൗണ്ടൻസി ഇല്ലേ
ആ
ആ എക്കൗണ്ടൻസി എക്കൗണ്ടിംഗ് കോഴ്സ് അത് ഏകദേശം അതാ ആയിരിക്കും പിന്നെ മെയിനായിട്ട് നമുക്ക് അക്കൗണ്ടിംഗ് മേഖലയിൽ ജോലി ചെയ്യാൻ ആവശ്യം ടാലി ആണ് ടാലി പുതിയ വേർ ർഷന് ഇപ്പൊ ഇ. ആർ. പി. ഈ പോയിന്റ് നയൻ പോയിന്റോ അങ്ങനെ എന്തോ ആന്ന് തോന്നുന്നു ഞാൻ രണ്ടു വർഷം മുൻ ന്നെ ചെയ്താണ്
ആ ആ ആ
അപ്പൊ അത് ടാലി ചെയ്താലേ നമുക്ക് അക്കൗണ്ടിന് ആ ഫീൽഡില് അല്ലാതെ ബികോം ചെയ് ബി കോം ആഹ് ബികോം ചെയ്തത് കൊണ്ട് നമുക്ക് ജോ അക്കൗണ്ടിങ് എളുപ്പാവണം ന്നില്ല
അതെല്ലേ ആ ആ ആ അപ്പ ടാലി ചെയ്താലെ ആ ടാലി ചെയ്താലേ കുറച്ച കൂടി ഈസി ആവുള്ളു അ
അതെ ഈസി ആവുന്നുള്ളൂ നമുക്ക് ആഹ് ടാലിയിലുള്ള അക്കൗണ്ടിങ്ങില് ഉം പ്രധാനമായിട്ടും ടാലീല് ചെയ്യാനാണല്ലോ ഉണ്ടാവ
അതെ അതെ അതെ
അപ്പ അത് സെയിൽസ് പർച്ചേസ് പർച്ചേസ് റിട്ടേൺ ഒ ക്കെ അറിയണെങ്കിൽ എന്തായാലും ടാലി പഠിക്കന്നെ വേണം പിന്നെ അവർ പ്രാ ടിഷനറെ കീഴിൽ ഒന്ന് ട്രെയിനിങ് ചെയ്താല് ബെറ്റർ ആയിരിക്കും
ബെറ്റർ ആയിരിക്കുംല്ലെ ഈ എളുപ്പ ആണോ
സംഭവം എളുപ്പാണ് എനിക്ക് പൊതുവേ പഠിക്കുന്ന കാലത്തെ മാത്‌സിനോട് താല്പര്യായിരുന്നു മാത്സ് പ്രോബ്ലം ചെയ്യാൻ അക്കൗണ്ടിംഗ നമ്മളെ ബാലൻസ് ഷീറ്റ് കൊമേഴ്സ്ല്ലേ എടുത്ത പ്ലസ് ടു ആഹ ആ് അപ്പൊ ബാലൻസ് ഷീറ്റ് ടാലിക്കെ ചെയ്യുന്നത് ഓർമ്മയല്ലേ
ആഹ് ഉണ്ട് ഉണ്ട് ആ അതെ
അതൊക്കെ എളുപ്പായിരുന്നു അതുകൊണ്ട് പിന്നെ വലിയ കുഴപ്പില്ല പിന്നെ നമ്മള്
ആ ആ
പ്രധാനമായിട്ട് ഇതാക്കിയ നമ്മള്
ആ ആ
ആഹ ആഹ
ആ ഹലോ കേക്കുന്നുണ്ടോ ആ് ആ ഇപ്പൊ കേൾക്കാം എനിക്ക് കേൾക്കാം ആഹ ഇവിടെ ചെറുതായി് റേഞ്ചിന്റെ ഒരു പ്രശ്നംുണ്ട്
ആഹ ആഹ ആ ഇപ്പം കേൾക്കാ ഇപ്പം കേക്ക
ആഹ്
ആഹ
വേറെ എന്താ മഴയുണ്ടോ അവിടെ
മഴ ഇന്നലെ ഉണ്ടായിരുന്നു ഇന്നലെ രാത്രി നല്ല മഴയായിരുന്നു ആഹ് ആഹ മഴ പറയുമ്പോ ആഹ അതൊന്നും ഇതില് പറഞ്ഞൂടല്ലൊ
ആഹ ഓക്കേ ഡിസ്റ്റിക്കും പറ്റില്ലല്ലേ ഉം ഇവിടെയും നല്ല മഴായിരുന്നു
തന്നെ ഇന്നുണ്ടായിരുന്നു മഴ
ഇന്ന് കാലത്ത്
ആഹ് ഇവിടെ കാലത്തില്ലായിരുന്നു പക്ഷെ മഴക്കോൾ ചെറുതായിട്ടുണ്ട് ഞാൻ എനിക്ക് തുണിയെല്ലാം പച്ച് ഇങ്ങനെ മകളില് ടെറസി കൊണ്ട് വിരിച്ചിട്ട് തങ്ങി ഇറങ്ങിയതേ ഉള്ളൂ
ഉം തന്ന ഇവിടെ കാലത്ത് നല്ല മഴയായിരുന്നു ഇടിയും പക്ഷെ ഇപ്പ ഇപ്പൊ കൊഴപ്പില്ല വയില് അതെ ഇടി ഇപ്പോ കൊഴപ്പല്ല വെയില് വരുന്നുണ്ട്
എനിക്ക് ഇടിയേക്കാളും മിന്നലാണ് പേടി
പ്രശ്നല്ല മഴ എത്ര വേണമെങ്കിലും പെയ്തോട്ടെ പക്ഷെ ഇടിയും മിന്നലും
അതെ ഞങ്ങളുടെ ഇവിടെ ഉണ്ടല്ലോ ഒരു ഒരു ഒരു രണ്ട മൂന്ന്ു മാസത്തിന് മുമ്പ് ഒരു വീട്ടിങ്ങനെ ഇടി വീ മിന്നല് വീണു ഒരു സൈഡങ്ങ് പോയി
കത്തി പോയി
ഓ കത്തി പോയി ഭ ഭാഗ്യത്തിനെ ഗ്യാസ് ചവുകൊണ്ടേനു എനിക്കൊന്നും പറ്റീല്ല വേറെ വീട്ടില് വേറെ ആർക്കൊന്നും പറ്റീല്ല ഒരു സൈഡങ്ങ് കത്തി അങ്ങു പോയി
ആ ഇവിടങ്ങനൊള്ള പ്രശ്നൊന്നുമില്ല
ആ അതുകൊണ്ടാ എനിക്കിതിന്റെ പേടി ഇടി മിന്നലൊക്കെ മിന്നലൊക്ക ഏറ്റു മരിക്കണം എന്നൊക്കെ കേൾക്കുമ്പം
അതെ അതെ അത ഇനിപ്പോ ഇനി കൂടുവോ ആ ഫുഡ് കഴിച്ചു
ആ എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടോ ഹലോ ഹലോ ഹലോ കേക്കാവോ ആ കേക്കുന്നുണ്ട് ഇപ്പ കേക്കുന്നുണ്ടെ സ്പെഷ്യൽ എന്തെങ്കിലും ഉണ്ടോ
സ്പെഷ്യലിയേന്ന് പറഞ്ഞ ചാളയു ണ്ട് മത്തിയില്ലേ ആ അതെ അതെ നല്ല നല്ലതാണത് നല്ല മീനാ ഏറ്റവും പ്രോട്ടീൻ ഉള്ള മീനാണത് ഉ
ആ പക്ഷേ എനിക്കിഷ്ടല്ല
ആ ചാള വറുത്താലൊക്കെ നല്ല ടേസ്റ്റ്
ആ എനിയ്ക്കീ മുള്ളെ അതില് നിറയെ മുള്ളുണ്ട് മുമ്പ് ഞാനി ങ്ങനെ കഴിച്ചപ്പത്തേക്കെ മുള്ളിങ്ങനെ തൊണ്ടേലു കുടുങ്ങി അയ്യോ കഷ്ടപ്പെട്ടെ അതിനുശേഷം ഞാൻ ഇങ്ങനെ കുഞ്ഞെ മീനൊന്നും കഴിക്കൂല ആ
അതെ മ്മ് ചാള വറത്താലൊക്കെ നല്ല ടേസ്റ്റ് ആണേ
ആ ആ
ഉ എല്ലാർക്കും പൊതുവേ എല്ലാർക്കും ഇഷ്ടപ്പെട്ടൊരു മീനാണ് ചാള ഉ വ എന്താ വീട്ടിലെന്താ ഫുഡ് ആ വീട്ടിലെന്താ
പറഞ്ഞു പറഞ്ഞു
വീട്ടിലെന്താ ഇന്ന്
വീട്ടിലിന്നെ ആ വീട്ടിലിന്നെ മറ്റേ ഈ നമ്മളീ ഉരുളക്കിഴങ്ങില്ലേ അതിൽ ചെറുതായിട്ടിങ്ങനെ ആ മറ്റേ ഈ മസാലയുംആ കുറച്ച് കുരുമുളക് പൊടിയും മുളക് പൊട് ട്ട് ഇങ്ങനെ ഫ്രൈ പോലാക്കൂല്ലേ
ഓ ഉ ഉരുളക്കിഴങ്ങെ ഫ്രൈ ചെയ്തത്
ആ അതെ അതെ അതെ അത് ഞാൻ ഉണ്ടാക്കണ എനിക്കിഷ്ടള്ളു ഇച്ചിരി മൊരിഞ്ഞ് ആ അങ്ങനെ കടിക്കണന്ന് എനിക്കിഷ്ടം ആ ഏത്തക്ക
ആ ശരി വേറെൊന്നുല്ലേ കറി
ആ കു ഇന്നലെ അമ്മ ഇങ്ങനെ ഉള്ളി തീയലെ രാത് കറി വെച്ചു അമ്മക്ക് ഇന്ന് രാവിലെ പോണായതു കൊണ്ടിട്ടിട്ടെ രാവിലെ രാത്രി വെച്ച്‌ ച്ചു ഇങ്ങനെ ഉള്ളിത്തീയലെ ആ അതും പിന്നായി ചൂര പൊരിച്ചത് പിന്നെ കറിവിച്ചത് പിന്നെ മറ്റീ ഒണ്ടോ
എല്ലാം ഉണ്ടല്ലിയോ അമ്മ ഫുഡില്ലാം റെഡി ആക്കി വെച്ച
അ അതെ അമ്മ എല്ലാ ഫുഡൊക്കെ റെഡി ആക്കി വെച്ചിട്ട് പോയി.
ഇമ്മ്
മീനൊക്കെ കൊറേ നാള് മീനൊന്ന് കൊറ നാള് കിട്ട് ഉം ഡിഗ്രി കഴിഞ്ഞിട്ട്
വേറെ ചെയ്യുന്നില്ലേ?
ഞാൻ ഡേറ്റ എൻട്രി കോഴ്സ് എടുത്തായിരുന്നു. അ അ അങ്ങനെയൊന്നുംചെയ്യുന്നില്ല.
ഇല്ലേ താല്പര്യ ഇല്ല
എനിക്ക് ഈ കമ്പ്യൂട്ടർ പരമായി് മറ്റുള്ള ഇതിനൊക്കെയണ് ഈ ഡാറ്റഎൻട്രി അതുപോലെതേനാണ് താല്പര്യം. അങ്ങനെണ് അങ്ങനെയെ
പക്ഷെ ഞാൻ പറയുന്നത് ബി കോം കഴിഞ്ഞിട്ട് ഡ രണ്ട് ചെയ്യുന്നത് മണ്ടത്തരം അ ആയിരിക്കും വേറെ എന്തെങ്കിലും ഡാ കൂടെ ടാലിയോ അങ്ങനെ എന്തെങ്കിലും മം മം അല്ലെങ്കിൽ പിന്നെന്താ മറ്റേ ഇതില്ലേ ആ അങ്ങനെ ഏതെങ്കിലും കോഴ്സ് എടുത്ത് ചെയ്താല് കുറച്ചുകൂടി നല്ലതായിരിക്കും. ജോലി സാധ്യത കൂടും ഉം ഡാറ്റ എൻട്രിന്ന് പറയുന്നത് നമ്മൾ പ്ലസ് ടു എസ് എൽ സി കഴിഞ്ഞാലും അല്ലെങ്കിൽ പ്ലസ് ടു കഴിഞ്ഞാലും ഒക്കെ ചെയ്യുന്നല്ലേ?
അതെ അതെ അതെ പിന്നെ എനിക്കിത് താല്പര്യം ആയതോണ്ട് പിന്നെ ഞാൻ വിചാരിച്ചു ഇതെടുത്തിട്ട് എവിടെയെങ്കിലും ജോലിക്ക് കേറാം. എന്നൊരു.
ആ ആണ് ഡേ ആ ആ ഡാറ്റ എൻഡ്രി ഡാറ്റാ എൻഡ്രി ചെയ്താൽ ജോലി കിട്ടും പക്ഷെ നമ്മളെ ഡിഗ്രി ചെയ് എട് ത്ട്ട് ഡാറ്റ എൻഡ്രി ചെയ്യുന്നത് അപധാന്ന എനിക്ക് തോന്നുന്നത്. ട്ടോ അത് എസ് എൽ സി കഴിഞ്ഞവർ വരെ ചെയ്യുന്ന ഒരു കോഴ്സ് അല്ലേ
അതെ അതെ അതെ ആ അങ്ങനെ അപ്പംമിന്റെ കുഞ്ഞമ്മയേയും ഇതുപോലെ ഇത് പഠിച്ചേനെഷം അങ്ങനെ ടെക്നോപ്പർ പി എസ് ക്ക് ഇതുവരെ അപ്ലൈ ചെയ്തിട്ടില്ല ചെയ്യണം.
ഉം ആ വെത്യാസം ആ
ഇടക്കെടെക്ക് ഞാൻ ഇതുപോലെ അപ്ലൈ ചെയ്യാ പോയിട്ട് എനിക്കത് എന്തോ ഫോട്ടോക്കെ എന്തോ പ്രശ്നം മേളിങ്ങനെ ചെവി ഇങ്ങനെ കാണല്ലോ അപ്പം മുടി കൊണ്ട് മറഞ് കിടക്കെരുന്നു ആ അതു കൊണ്ടേനിക് ചെയ്യാൻ പറ്റില്ലെർന്നു പിന്നെ ഞാൻ പോയപ്പോ ഇങ്ങനെ അക്ഷയ അടച്ചിട്ടിട്ടരുന്നു പിന്നെ ആ അങ് വേറെ എന്തൊക്കെ കാര്യങ്ങള അങ്ങനെ ചെയ്യാൻ പറ്റില്ലായിരുന്നു ഇനി ചെയ്യണം ഉം പി എസ് സി ക്ലാസ്സിനും കൂടെ പോണം. ആ ഇബടെക്കെ ആ അതാ നല്ലത് അതിന്ന് അതിന് വേണ്ടിയിരുന്നാൽ കിട്ടും
ആ അതെ ശ്രമിച്ചാൽ കിട്ടും
അതെ ശ്രമിച്ചാ കിട്ടും പക്ഷെ അതിന് വേണ്ടി ഇരിക്കണം.
ആ അതെ അതെന്നെ കൊറച്ചെല്ലാം നല്ല പോലെ കഷ്ടപ്പെടണം ബാക്കിയുള്ള എല്ലാം മാറ്റിവെച്ച് അതിന് വേണ്ടിട്ട് നമ്മള്
അതെ അത് പി എസ് സി പഠിക്കണത് ഒരു ഇതുണ്ട് വേറെ ഒന്നും നമ്മൾ പടില്ല അതിൽ മാത്രം ഇങ്ങനെ കോ ൺസൻട്രേറ്റ് ചെയ്യണം മു മു ആ എന്നാ പിന്നെ ശരിയട്ടോ
ഉ ആഹ് ഓക്കെ ഓക്കെ ശരി